ആഹ് ആഹ് എന്തോണ്ട് വിശേഷം
ഓഹ് നല്ല വിശേഷം മഴയൊന്നും ഇല്ലെന്ന്
ആഹ് ആഹ് ഇല്ല ഇന്ന് മഴയില്ല
ചോറൊക്കെ കഴിച്ച രാത്രി എന്താ കഴിച്ചോ ആഹ് എന്തുവായിരുന്നു ഞായറാഴ്ച പ്രത്യേകിച്ച് എന്തെല്ലോ ഒക്കെ ഇണ്ടാക്കിനോ
ഓഹ് ഇന്നു ഞങ്ങള് രണ്ടുപേരേ ഉള്ളതായിരരുന്നു മന്മോളെ വന്നു അവരെ വീട്ടിലോട്ട് പോയി നാളെ വരുത്തള്ളൂ
ആഹ് ആഹ്
ആ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു
ഇല്ല മോളൊന്നും വന്നില്ലേയ്ന്നോ
മോള് വന്നില്ല
ഉം പിന്നെ വല്യ ആവിശ്യം ഒന്നും വരത്തില്ലേ അതിന്റെ
ഉം വല്ലപ്പോഴും ഒക്കെ വരുത്തുള്ളൂ
ആഹ് ആ ദൂരെ ആവുമ്പോ അങ്ങനല്ലേ ഒരു വേറെ കുടുംബമായിട്ട് ജീവിക്കുമ്പോ പിന്നെ പെട്ടെന്നന്ന് ഒന്നും വരാൻ പറ്റോ
വരാൻ ഒക്കത്തില്ല
ആഹ് ഇന്നലെ വരെ ഇവിടൊക്കെ മഴയായിരുന്നു ഇന്നാ ഒന്ന് തോന്ന
എന്തായാലും ഇന്ന് മഴ ഇല്ലായിരുന്നു
ആ അന്നേരേ അങ്ങനെ തോന്നിക്കുന്ന സമയത്ത് അവരവരുടെ വീട്ടില് കാര്യങ്ങള് നോക്കും ആഹ് മഴ ഇല്ലാതെ നിക്കുബോ ജോലിയൊക്കെ ഉണ്ടോ നാളെയൊക്കെ ജോലിയ ഉണ്ടോ
നാളെ ജോലിയൊന്നുല്ല ജോലി ഇനിപ്പോ ഉടനെ കാണുന്ന ലക്ഷണ ഇല്ല
ആണോ എന്ത്‌ പറ്റി
ഇന്ന് ഇനി പുതിയ ചരക്കൊക്കെ വരണം പുതിയ ഫരണൊക്കെ അല്ലയോ
ഔ അങ്ങനെ ഉം ഓണത്തിന് ബോണസൊക്കെ കിട്ടത്തില്ലേ നിങ്ങക്ക്
നങ്ങക് ബോണസ് കാണും ബോണസ് കിട്ടും ഉം ആ ജോലി നടന്നില്ലേലും ബോണസ് കരണം ങ്ങക്ക് അങ്ങനെ ആഹ് സർക്കാർനിച്ചയിച്ച ബോണസ് ഞങ്ങക് കിട്ടണം
ആഹ് ജോലി ഏത് ഏത് വകുപ്പിലാണ് ജോലി
ആഹ് കശുവണ്ടി ഫാക്ടരില്ലെ ഗ്രൈഡിങ്ങ്
ഓഹ് അത് ഗ്രേഡിങ്ന്ന് പറഞ്ഞാ നമ്മള് തരം തിരിച്ചു കൊടുക്കണോ
ആഹ് തരംതിരിച്ചു കൊടുക്കണം പിന്നെ പെട്ടി ഇന്ന് വെട്ടാനുള്ളത് വെട്ടി കൊടുക്കണം ചിവാനുള്ളത് ചീവികൊടുക്കണം
ഓ അതിനന്ന് അതിനന്ന് ഈ പാസ്സാക്കോവാന്ന് പറയുന്നത് അതാണോ അത് ആഹ് ഹാഹാ എന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കശുവണ്ടി ഫാക്ടറി ഉണ്ട്
ഉം
ഉം ഞങ്ങടെ അമ്മ പണ്ട് ഇങ്ങനെ കശുവണ്ടി ഫാക്ടറിയിൽ പോകുവായിരുന്നു പോയിട്ട് രാത എട്ട് മണിക്കേ കേറണം ജോലിക്ക് അന്നൊക്കെ വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കി വെച്ചിട്ടല്ലേ പോകന്നുന്നത് അന്ന് ഇതുപോലെ മി ഒന്നും ഇല്ലല്ലേ
ഇല്ലാഹ് ഉം
ആഹ് അരച്ച് നമ്മളൊക്കെ കുഞ്ഞായിരിക്കുമ്പെളാ നമ്മളെയൊക്കെ നോക്കിയിട്ട് പിന്നെ കിണറൊക്കെ നല്ല ആഴോള്ള കിണറാ കിണറ്റീന്നൊക്കെ വെള്ളക്കെ കോരി ആഹ് വീട്ടിലെല്ലാ ജോലിയും ചെയ്ത് അങ്ങ് ചെല്ലുമ്പഴത്തേന് അവർക്ക് എട്
അതായത് എല്ലാ വീട്ടിലും കെണറും ഇല്ലാർന്നു അന്നേനും
ആഹ് അതാ ആഹ് നമുക്ക് കെണറുണ്ട് പക്ഷെ ഭയങ്കര ആഴാണ് അന്ന് നമ്മളൊക്കെ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് അമ്മന്നേ വെള്ളൊക്കെ കോരുന്നത്
ഉം
ആഹ് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടില് നമ്മളെ ഒരുക്കി നിർത്തിയിട്ടാ പോകുന്നത് നമ്മുക്ക് കൊള്ളാ എല്ലാം ഒരുക്കി ആക്കീട്ടുപോയ അങ്ങ് ചൊല്ലുബോ അതിന് ഒരുപാട് നടക്കേം വേണം രണ്ട് രണ്ടര കിലോമീറ്റർ നടക്കണം രണ്ട്മൂന്ന് കിലോ രണ്ടല്ല രണ്ടും മൂന്ന് നാല് കിലോമീറ്ററോളം നടക്കണം അവര് എട്ട് മണി യാകുമ്പഴായിരിക്കും വീട്ടിൽന്ന് ഇറങ്ങുന്നത് ഓടി ഓടി അങ്ങ് ചെല്ലുമ്പഴത്തേനും ഗേറ്റ് അടയ്ക്കും അങ്ങനെ ആഹ് അങ്ങനെ തിരിച്ച് വന്നിട്ടുണ്ട്
അത്രേം കഷ്ടപ്പെട്ട് പോയിട്ടെ നമുക് ചെല്ലോമ്പോ സന്തോഷവും അമ്മേഇങ്ങ് നേരത്തെ എത്തിയല്ലോന്നുള്ളൊരു സന്തോഷം ആഹ് പക്ഷെ അവർക്ക് ഇപ്പം നമുക്കത് ഓർക്കുമ്പയേ ഇത്രേം കഷ്ടപ്പെട്ട് പോയിട്ട് എന്ത് പ്രതീക്ഷി ജോലിക്ക് പോകുന്നത് ആഹ് ഹ് അതാ ഞാൻ പറഞ്ഞേ ഇപ്പം പിന്നെ ഇപ്പം പോകുന്നോരൊക്കെ നിങ്ങളൊക്കെ കറക്റ്റ് സമയത്തിനങ്ങ് ഇപ്പ്
ഉം ഞങ്ങക്കിപ്പോ ആ കറക്റ്റ് സമയത്തിനുള്ള ബസ്സ് ഉണ്ടല്ലേ
ആ ബസ്സ്ണ്ട് അന്ന് ബസ്സും കുറവാണ് ഉള്ള ബസ്സ് കിട്ടത്തതൂം ഇല്ല
ഉം ഉം
ആ അങ്ങനെയായ്ര്ന്ന് അന്നത്തെ കാലഘട്ടം ഉം
പ്പൊ ഫ്രീ ബസ്സ് എറങ്ങിയപ്പം ജോലിം നിറ്ത്തി
ഓ ജോലിം നിർത്തി അഞ്ച് എട്ട് മണിതൊട്ട് അഞ്ച് മണിവരെ എങ്ങാണ്ടല്ലേ ജോലി അഞ്ചര വരെ ല്ലേ അഞ്ച് മണി വരെ ആ പക്ഷെ നിങ്ങടെ ആ സമയം ഇത്തിരി ഒമ്പത് മണിയൊക്കെ ആക്കിയാ ഈ
ആ അവര് അതങ്ങനെ ആക്കത്തില്ല എട്ടുമണിക്ക് എന്നെ ഉം എട്ടന്ന് പറഞ്ഞാ എട്ട്
ആന്നല്ലേ അത് ഓരോ ക കമ്പനിയുടെ അനുസരിച്ചായിരിക്കും ചെല കമ്പനില് എട്ട് മണിക്ക് തന്നെ കേറണം
ഏ ചിലട്ത്ത് എട്ട് പത്തര എട്ട് പത്തിനാവും കേറണം അങ്ങനെയൊക്കെ ഇട്ട് നങ്ങക്ക് ഞങ്ങക്ക് ഏട്ട് ഇരുപത് വരെ കേറാ
ആഹ് ആഹ് ആഹ് ആ ന്നിട്ട് പിന്നെ കൊഴപ്പല്ല നിങ്ങക്ക് നടന്ന് പോ അല്ലെങ്കിൽ വണ്ടിയില്ലേ നടന്നു പോകാനുള്ള ദൂ
നടന്നു പോകാനുള്ള ദൂരേ ഒള്ള് അത് എട്ടുമുന്നേ എട്ട് മണിക്കാ വണ്ടി പിന്നെ അന്നേരം എട്ട് മണിയാകുമ്പഴാ അറിയുന്നേ വണ്ടി ഇല്ലെന്ന് പിന്നെ നടന്നു പോയാ കേറ്റത്തില്ല പിന്നെ ഓടും അതാ
ആ ഈ കുറുക്ക് വഴിയൊക്കെ ഉണ്ടല്ലേ
ആ കുറുക്ക് വഴിയുണ്ട് വണ്ടി ഇല്ലെന്നുണ്ടെങ്കി പിന്നെ ഒരു ആട്ടോ പോലും കയ് കാണിച്ച നിർത്തത്തില്ല.
ആ അത് അമ്മളിങ്ങനെ തെരക്കിട്ട് പോവുമ്പോ ഓട്ടോയുംകിട്ടത്തില്ല അമ്മളൊരാവശ്യം നമ്മള് ബസ്സ് കേറാ നിയ്ക്ക്മ്പോ ശ്രദ്ധിച്ചിട്ട്ണ്ടോ നമ്മള് പോവുന്ന സൈഡിലോട്ട് മാത്രം ബസ്സ് കാണത്തില്ല അപ്പറത്തെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇഷ്ടം പോലെ ബസ് ആ ഞാനെപ്പഴും പലപ്പഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഓ നമ്മള് കാത്ത് കാത്ത് നിക്കും അപ്പറത്തോട് ഇഷ്ടം പോലെ ബസ്ണ്ട്
ല്അങ്ങോട്ട് പോകാൻ നാല് അഞ്ചു ബസ് പോയിട്ടായിരിക്കും പിന്നെ ഇങ്ങ
ആ നമുക്ക് ഇങ്ങട്ടൊന്ന് വര്ന്നത് ആ നമ്മളതപ്പഴും അങ്ങനെ ആ ആ ആ നമുക്ക് അങ്ങനെ അനുഭവം കണ്ട് കേട്ടിട്ടുണ്ട്.
ഉം
പിന്നെ വേറെന്താണ് വേറെ
വേറെ ഇപ്പ ഇപ്പൊ സൗജന്യായിട്ട് പോവാൻ തുടങ്ങിയപ്പം ജോലിയൂല്ല ബസ്സില് പോവാൻ തുടങ്ങിയപ്പോ ജോലിയുല്ലാ
ക്കെ നിങ്ങളുടെ അവിടെയൊക്കെ കെ എസ് ആർ ടി സി തോനെയുള്ള സ്ഥലവാ അല്ലേ.
ഉം തോനെയൊന്നുംല്ല ന്നാലും പിന്നെ ഈ റൂട്ട് ഒരെണ്ണേയൊള്ളൂ ത് കൊറച്ചുടെ അങ്ങോട്ട് പോവ്മ്പം ഇരുവത് മിൻറ്റ് ഇരുവത് മിൻറ്റ് എട വ്ട്ട്ണ്ട് എട വിട്ട് ഉണ്ട്
ആ ആ ആ അന്നാല കൊഴപ്പല്ല നമ്മക്ക് പ്രൈവറ്റാ കൂടുതല്.
ഉം എന്നാലും വിഷയാ അത് എല്ലാ സ്‌റ്റോപ്പിലും നിറ്ത്തൂല്ല ആ വണ്ടി ഞങ്ങള് ആ ആ ആ ക്ഷേ ഇബ്ട്ന്ന് ഇബ്ട്ന്ന് പോ നിർത്തും പിന്നെ അങ്ങോട്ട് ചെല്ല്മ്പഴ് അവ് അവരെ പോന്നത് എല്ലായിടോം നിർത്തൂല്ല. പാസ്റ്റല്ല പാസ്റ്റല്ലല്ലൊ വേണാട്. ആ അതെല്ലാടോ നിർത്തൂല്ല. മ്മ്ഹ് ചൊവപ്പില്ലല്ലോടോ
ഓ അത് ലിമിറ്റഡ് സ്റ്റോപ്പായിരിക്കും വേണാട് ടിന്റെ എൽ എസ് ന്ന് പറഞൊരു ബസുണ്ട് അതായിരിക്കാം ആഹ്
ല്ലാത് തന്നെ എല്ലടോന്നും നിർത്തൂല ഉം
ആഹ് അങ്ങനെയണ്ടൊ അത് ഞാൻ അറിഞ്ഞില്ല ഞാപ്പോ ഓർഡിനറി ബസ്സ് എല്ലായിടും സ്റ്റോപ്പ് കാണും ഫാസ്റ്റിന് സ്റ്റോപ്പ് കൊറവാ അങ്ങനാ
ഞാ പോന്ന കമ്പനീന്റെട്ത്ത് ഈ ബസ്സിന് സ്‌റ്റോപ്പില്ല.
ഓഹോ
അങ്ങനെ ഇപ്പഴത്തെ പുതിയ എം എൽ എല്ലേട്ത്തൊക്കെ പറയണോന്ന് പറഞ്ഞിരിക്ക ഇവടെ സ്‌റ്റോപ്പ് വേണോന്നും പറഞ്ഞ്.
ആഹാ അതൊരു കഷ്ടല്ലേ ജോലി സ്ഥലത്ത് എറങ്ങാനുള്ളോർക്ക് ബുദ്ധിമുട്ടല്ലേ.
പിന്നടുത്ത സ്‌റ്റോപ്പിലേകൊണ്ട് നിർത്തത്തോള്ളു പിന്നവ്ട്ന്ന് നടക്കണം പിന്നെ ഇങ്ങോട്ട് ഉം സാധാരണങ്ങനെ അങ്ങനെള്ള ഭക്ഷീമിക്കാറുള്ളവര് കേറത്തില്ല.
ആഹാ ഹാ ഹാ ആഹ് അത്രേം ബുദ്ധിമുട്ടാന്നെങ്കി ഉം
സ്ഥലം വണ്ടില്ലാന്ന് വിചാരിച്ച് പ്രൈവറ്റിക്കേറും.
പ്രൈവറ്റ് പോവും ഓഹ് ആഹ് പ്രൈവറ്റ് ബസ്സാന്നെ അങ്ങനെ പറയിന്നെട്തൊക്കെ നിർത്തി ഹ് നിർത്തിത്തരും. ഉം അത് ശരിയാണ് പിന്നെ കഷ്ടം ഇപ്പം പ്രൈവറ്റ് ബസ്സുകാർക്കും ഓട്ടോവേ ഇല്ല എല്ലാ രും ഈ പ്രിയദർശിനി വന്നപ്പം അങ്ങോട്ടായില്ലേ ആഹ് അവര് പറയുന്ന അവർ ക്ക്പ്പം അരിവേടിക്കാൻ പൈസ ഇല്ലെന്ന് ആഹ് സമരവാന്ന് പിന്നെ അഹ് പണ്ട് അവര് ഒരുപാട് ഉപകാരക്കെ ചെയ്തിട്ടുണ്ട് നമ്മള് ദൂരേന്ന് ഓടി വരുന്ന കാണുവാന്നെങ്കി അവരവടെ വണ്ടിയിട്ട് നമ്മളെ കേറ്റി കൊണ്ടൊക്കെ പോകും അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മടെ നാട്ടിലൊക്കെ വണ്ടി ഏഹ് പ്രൈവറ്റ് ബസ്സ് ബസ് റൂട്ട് കൊറവാ ഞങ്ങടെ ഏര്യേലൊക്കെ ആഹ് അങ്ങനെല്ലാം ചെയ്യും. അഹ് ന്നട്ട് സ്ഥിരം വരുന്ന യാത്രക്കാർക്ക് വേണ്ടി അവര് ഒരു ദിവസം വന്നില്ലേ അവര് തെരക്കും.
രക്ക് സ്ഥിരം വരുന്നാളുകൾക്ക് ചിട്ട് ന്നേരം കൊറവ് ചെയ്യും.
ആഹ് അങ്ങനെയുണ്ട്ല്ലേ അതും എനിക്ക്റിഞ്ഞൂടാ ആഹ് ശെരി അതാണ്. അങ്ങനെല്ലാം ചെയ്യുന്നതായിരുന്ന് ഇപ്പം കഷ്ടം അവർക്ക് ഓട്ടവേ ഇല്ല
ഉം
അവർക്കാണ് പ്രൈവറ്റ് ബസ്സുകാർക്കാണ് ഏറ്റവും കൂടുതൽ വെഷമായിപ്പോയത്. ഉം ങ്ങട്ട് ഏരിയല് മൊത്തം ട്രാൻസ് പോർട്ടല്ലേ ഒള്ള്.
ആഹ് അതാവോ
ന്ന്ട്ടാ
ഇവിടെ ഈ ഏരിയല് പ്രൈവറ്റാണ് കൂടുതല്
ആഹ് ഹാ ആഹ് ഉം എന്റെ ഇന്നാള് എന്റെ എന്റെ അമ്മേടെ അച്ഛന്റെ വീടിന്റെടുത്ത് പോയപ്പോ അവടെ മൊത്തം പ്രൈവറ്റ് ബസ്സാണ്. ന്നട്ട് ഒരു ട്രാൻസ്പോർട്ടേ ഒള്ളൂ രാവിലേം വൈകിട്ടും പക്ഷെ ആഹ് ഒരു ട്രാൻസ്പോർട്ട് പ്രിയദർശിനിയാണ് വീ എന്ത് തെരക്ക. ഫുട്ബോട് വരെ നിന്ന ആൾക്കാര് പോണത്. അത്രയും തെരക്കായി
ഏതാ ഞ അത്പോലെ ഞങ്ങൾക്ക് ഇവടുന്ന് ഒരെണ്ണണം രാവിലത്തെ ട്രിപ്പ് മാത്രെ ഒള്ളൂ.
ആഹ് ആഹ് ആഹ് ആഹ് അവടെ നല്ല തെരക്കല്ലേ?
അതല്ല ഇവിട്ന്ന് കേറാന് കൊറ കൊറച്ചേള്ളൂ അങ്ങോട്ടെല്ലുമ്പഴാണ്.
അഹ് ആഹ് തിരക്കാ.
ഞാനു ഒരി ഞാനും ഒന്ന് രണ്ടുസം പോയി ആഹ് ആഹ് ബസ്സിൽ പ്രിയദർശിനിയിൽ.
ഉം.
നല്ലവണ്ടി പാട്ടൊക്കെയിട്ട്.
ഉം അത് ശെരി ട്രാൻസ്പോർട്ട്ണ്ടാക്ക്
ആഹ് അതാണ്. കോസാത്ത്.
ആഹ് ഇവിട്ന്നുള്ള വണ്ടിയിലാന്നെങ്കില് ടി വി ഒക്കെണ്ട്.
ആഹ് നമ്മുടെ ഈ വണ്ടിയിലും ടി വി ഉണ്ടായിരുന്നു ആഹ്. ആഹ് ടി വി എത്ര. ടി വി ഓൺ ആക്കിയില്ല റേഡിയോ വെച്ചേക്കുന്നു നല്ല പാട്ടൊക്കെ കേട്ട്.
ഉം ശെരി
ഉം അ ങ്ങനെ പുരോഗമിച്ചു പോയെല്ലാം.
ഉം.
യാത്രയൊക്കെ പോന്നാളാന്നോ? ആഹ് ഓ ഓരോ സമയം കിട്ടിയ അങ്ങ്. പോവല്ലേ ഒരു ചാൻസ്കിട്ടിയ പോവല്ലേ.
ക്ക് മുട്ടുവേദന എനകിനിയിപ്പം മുട്ടുവേദന നാളെ ഇനിപ്പം ആശുപത്രി പോണം ഫിസി
ഓഹ് ഫിസിയോ തെറാപ്പി ചെയ്യണോ? ആഹ ഹഹ ഹ ആഹ് അങ്ങനെ ചെയ്യുമ്പം കൊറയൂല്ലേ?
കൊറയന്ന് പറയ്ന്ന് ചെയ്ത് നോക്കട്ട് നാളെ അത് വാതി അര്ച്ച്.
ഒരു ദിവസംല്ല ഒരാ അതൊരു കോഴ്സാ ഒരാഴ്ച രണ്ടാഴ്ച അങ്ങനെയാണ്. ആഹ് ചെലവർക്ക് അഞ്ചുവ്സം കൊണ്ടൊക്കെ തീരും. ഉം ശെരിയേച്ചി ന്നാ വിളിക്കാം ശെരി ഓക്കെ.